കേക്കാം പർണോ
ആ പർണോ പരണാ കറന്റ്‌ പോയെടി
യ്യോ നേരത്തെ ഇവടെ പോയാര്ന്ന് പോയീം വന്നും നിന്ന്
ആ ഇവടെ ഉം ഇവടെ ഇപ്പം അങ്ങോട്ട് പോയി
ആ പക്ഷെ ഇവടെ പോയി ഇപ്പം ഇങ്ങ് വരും പെട്ടെന്ന് അത് കൊണ്ട് കൊഴപ്പം ഇല്ല
ഇവിടിതുവരെ വന്നില്ല ഇപ്പൊ കൊറ പത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും ആയി കാണത്തില്ല
ആണോ
മ്മ് പിന്നെന്തുവാ പിന്നെ എല്ലാരും ഒറങ്ങിയോ അതോ
ഉം സീരിയല്
സീരിയല് കാണ്ന്നാ
ഉം കാവുക്കെ കമന്ന് കെടന്ന് റീല് കാണുവാ
അവള് അവള് വാട്സപ്പിലാണ ഇത്
എപ്പോഴേ മറ്റേത് ചെയ്താ മതി എപ്പോഴായാലും കൊഴപ്പവില്ല ഇതുപോലെ വിഷയം ഇല്ലല്ലോ
അതാ നിന്റെ ഇപ്പോ തീരുവോടി നിനക്ക് ഇരുപത് ആയില്ലിയോ
ഏഹ് ഇനി ഒരെണം കൂടെ ആവുമ്പോ ഇരുവതാകും എന്നാ തന്നെ അങ്ങ് വിളിച്ചാമതി തീർക്ക് അതാരിക്കും നല്ലത് പെയ്മെന്റ് വല്ലോം വന്നോ
ഇല്ലാളിയാ
ഇല്ലേ അതെന്താ
ആ ഞാനും ആലോചിക്കുന്നെ ഇത്രയും വിളിച്ചി അവര് കണ് ഇപ്യെ ഇത്രേം വിളിച്ചിട്ട് പെയ്മെന്റൊന്നും വന്നില്ല
ഉം അത്ണ്ടാരുന്നു അല്ലെങ്കി പിന്നെ വരുവാരിക്കും ഇനി എനിക്കും താമസിച്ചപ്പോ ഞാൻ വിചാ ഇനി എന്തെങ്കിലും വിഷയം ഒണ്ടായിരിക്കുന്ന് പിന്നെ വന്ന്
നിന നിനക്ക് എത്ര ദിവസം കഴിഞ്ഞ് വന്നു
എനിക്ക് ആദ്യോന്നും എനിക്ക് ഫസ്റ്റോന്നും വന്ന് മിന്നാനാ വന്നത് പത്തെണ്ണം കയി
ആഹ് ആഹ്
എടക്കേറിയൊന്ന് നോ ക്കിയതി ആ മോകളി കാണിക്കും ഇങ്ങനെ പിന്നെ
വേറെ എന്തുവാ
കമ്പ്യൂട്ടറിന് പോണേ
പോണം ശനിയാഴ്ച അല്ലിയോ
ഉം എനിക്കും പോണം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോളേജിൽ പോവാൻ
എന്റേത് റെഡിയായിട്ടില്ല ഉമ്മ ഞാൻ വിളിച്ചു കൊണ്ടിരിക്കുവാ എന്തുവാ ചെല്ല് വേണ്ട വാ വാ വാ വാ വാ ഇങ്ങോട്ട് വാ ആ ഹലോ
ഉം എന്ത്പറ്റി
കരണ്ട് പോയപ്പല്ല എ ആള് എടുക്കാൻ കരണ്ട് പോയിക്കയാ കഴുക് കഴുക് ആഹ് പിന്നെന്തു വാ
പിന്നെ അപ്പ ഇവരും താമസിക്കൂ ഇനി
ആഹ് ഇന്ന് അറിയതെ ഇതും കൂടെ കഴിയുമ്പത്തേക്ക് കരണ്ട് പോവോ നോക്കണം ഉം
യ
പിന്നെ വേറെ എന്തുവാ
ഉം നിങ്ങക്ക് എത്ര മണിക്ക എക്സാം
രാവിലെയാ തോന്നെടി ഞാൻ പിന്നെ അയ്ന് ശേഷം പിന്നെ നോക്കിട്ടില്ല
അന ആ ആ ആ ആ
അതിനന് ശേഷം പിന്നെ നോക്കിട്ടേ ഇല്ല
ഉം ഉം
ഉം
എന്റെ ഹോൾ ടിക്കറ്റ് നോക്കണം എത്ര മണിക്കാന്നൊക്കെ എന്താന്നറിയാവെ
അന്നങ്ങാട്ട് കൊണ്ട് വെച്ചത ഇവിടെ ഇരുപ്പുണ്ട്
എന്തുവായലും അറിയ പതിനാലും ഇരുപത്തൊന്നും ആണെന്നുള്ളത്
ആഹ അത് മാത്ര എനിക്ക് പതിമൂന്ന് ഇരുപത് വന്ന
രണ അതിനൊക്കെ ഓരോ എനിക്ക് ഞങ്ങൾക്ക് താമസിച്ച നിനക്ക് ഒരു ദിവസം മുന്നേ
ആ അത പക്ഷെ കാവ് പറയുന്നത് ഇഷ്ടമുള്ള ഡേറ്റ് വെക്കാരരുന്നു കുഴപ്പമില്ലായിരുന്നു ന്നൊക്കെ പറഞ്ഞു
ആഹ നീയാ നിനക്കാര വെച്ച വന്ന
എനിക്ക് അവിടത്തെ ആ ടീച്ചർ തന്നെങ്ങ് വെച്ചതാ പക്ഷെ അത് വേണ്ടായിരുന്നു എന്റെ അടുത്ത് ചോദിച്ച ആയിരം
ഞങ്ങ ഇണ്ണൂറ് രൂപ
ഇവിടെ ഇവര് കൊറച്ച്ു പിടിച്ചു ഇറങ്ങു
ആ അല്ലാതെ ഫീസ് കൊടുത്തോോട അവരുടെ
ആഹ മൊത്തം ഇപ്പ പത്ത് കൊടുത്തിന ഏഴ് രൂപയും കൂടെ കൊടുക്കാാനുണ്ട്
പതിനേഴ് രൂപയ കൂടുത ഞങ്ങള് മൊത്തം പത്ത കൊടു പിന്നെ അന്ന് എക്സാം ഫീസ് എത്ര മൂന്നടച്ച ഇപ്പ മൂന്ന് മത്തമ്പ പതിനാറ് രൂപ
ഉം വട ഭാജന പക്ഷ ഇതി പറ പഠ ഇത്യതൊന്നും ഇല്ല നീ പഠിപ്പിക്ക
ീ തേലന്നു ഇല്ലടിീ പ്രോസസ്സ് വ വേഡ് പ്രോസസ്സിനകത്തൊണ്ട് ഐ എസ് ഓൺ ആക്കി മലയാളം ചെയ്യേത ചെയ്യും പിന്നെ ചെയ്യും അത്രേ ഉ സമയം നോക്കിയ നമ്മള് ചെയ്യും ഞൻ ചെയ്ത ന മരയാളത്തി ഒത്തിരി പാരഗ്രാഫ് ഇല്ലയ
ആഹ എണ്ട്
ആഹ ഞാന് ഇവിടന്ന് ഒരു പാരഗ്രാഫ് അപ്പുറത്തെ പാരഗ്രാഫ്ടെ രണ്ട പര അടിച്ചപ്പോഴത്തേക്ക് ആദ്യം പതിനഞ്ച് മിനിറ്റ് എടുത്ത് രണ്ടാം അടിച്ചപ്പോ പതിമൂന്ന് മിനിറ്റ് എടുത്ത് ഇനി അത് പത്ത് മിനിറ്റ് ആക്കി എടുക്കാാനന്ന് വറ്റ തോന്നില്ല
ആ എനിക്ക് ഒരു പാരഗ്രാഫ് തീർന്ന് വരുമ്പോ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ്ാകും പത്ത് മിനിറ്റ് എ മലയാളം തീരത്തില്ല എന്തായാലും തീരത്തി
ഇനി പതിനൊന്ന് ദിവസം ഉണ്ട് ഇരുപത്തൊന്ന് ദിവസം ഉണ്ടന്ന് പറഞ്ഞട്ട് കാര് ഇല്ല തീരത്തെല്ലാം തോന്നും ഒരു മണിക്കൂർടാൽ പോലും കൈ ഓടുന്നില്ല
എന്നട്ട് ആ ഇംഗ്ലീഷ് കീബോർഡ് പറ്റി മലയാളം നൽക്കണമായിരുന്നു
ആഹ അതാണ്െ കൊഴപ്പില്ലായിരുന്നു
തൈപ്പിന്റെ പോലെ പെട്ടന്ന്ങ്ങ് ചെയ്യായിരുന്നു
ആ ടൈപ്പിന്റെ കൂട്ട് ആതും ശരി ഇനി റിസൾട്ട് വരുംാ അറിയ അവിടെ കാണ
പിന്റെ എന്വാന്ന ആ ദൈവമേ പേടിയന്നു
അതാ എല്ല അവള് പോയി അമ്പലത്തിലൊക്കെ പോയി എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പ അടച്ചോന അറിയ
ശറമേ കിട്ടൈപ്പിന്റെ പിന്നെ ഇത്രയും പാടില്ലായിരുന്നു സമയത്തിന്റെ ഒക്കെ
ഇല്ലക്ഷേ നമ്മള് പേടിച്ചത്രയൊന്നും വന്നില്ല
ആ് സൈപ്പിന്റെ എക്സാം സിമ്പിൾ ആായിരുന്നു ഒരുമാതിരിരി എനിക്ക് ഇരുപത് അത് മിറ്റില ആ ക്സ്തയൻ എങ്ങനെ തീരുമ എന്നാ
മലയാളം തീരത്തില്ല
മിക്കാറോ എനിക്കറിയത്തില്ല എനിക്കൊ പ്രതീക്ഷയില്ല കമ്പ്യൂട്ടർ
എനക്ക് തീരെയില്ല അടുത്ത വർഷം എഴുതണൻ പോുന്നു
ഉം ന നാണക്കിയോട് പോയി ഇനി സമയമ ഇല്ല നീ അടുത്ത വർഷം വരെ വൈ കഴണ്ട്
ആ്ന്ന ആര് പോവും
അത് അവിടെ ആായിരിക്കുന്നക്കയും ചെയ്യല്ല പിന്നെ പഠിക്കാൻ ചെന്ന
പിന്നെതു നല്ലത് പൂജ കറി കേക്കും
ഇവിടെ വേറെ ആരും ഇല്ലടി വേറേആരേലുംഉണ്ടോടിപഠി ക്കൻ വരാൻ ഇവിടെ വേറെ മറ്റേ ബഷേനകത്ത് പഠിക്കാനാരുംഇല്ല
ആ അവിടെണ്ട് ഇവിടെപുള്ളാര് വന്നോണ്ടേ ഇരിക്കുപുതിയെ അവിടെ പിന്നെ വരും. കൊറ ഇവിടെ പണ്ട് തൊട്ടെ ഉള്ളയന്നോ അതോ
ആന്ന് അവര്പറഞ്ഞ് പത്ത്‌ മുപ്പത് വർഷംഎങ്ങാണ്ട് ഉള്ളേആന്ന് അതോ
അത് കുറെേ വർഷആയി അവർക്കൊക്കെവയസായി ആ പെണ്ണുപ്പുള്ളക്ക് ഇപ്പൊ സ്ഥിരകെ ഒട്ടുംവയ്യ
നീഞങ്ങളെകണ്ടെട്ടിക്ക് അമ്മുമ്മയാ
ആയി യോ ഞങ്ങടെ എ അങ്ങനെ കാണെന്നെകിൽ നല്ല വയസ്സ് പത്ത് എഴുപത് എത്രങ്ങണ്ട് വയസങ്ങാണ്ട് ഒണ്ട്
പക്ഷെ പഠിപ്പിക്കുന്ന സൂത്രട്ട് പഠിപ്പിക്കാതെ
ആ വന്നന്ന അങ്ങനെ തോക്കായത്തില്ല കഴിവ് ഇല്ലിയോ
ആ നമ്മളൊക്കയിലൊക്കെ ഇംഗ്ലീഷോക്കെപറയുന്നകണ്ണൻമണിനമ്മളൊക്കെയോ
ഞാൻഏഹ് ഇത്രെയുംനോളജോ ഈവയസക്കാലത്ത്എന്ന് വിചാരിച് മ് ഹ്
അതാന്ന് വെച്ചാൽ അടിപൊളി ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു അമ്മൂമ്മ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ മറ്റേ ഓരോടത്തൊക്കെ വിടണന്നെങ്കിൽ വേറൊരു വ്യക്തി വേണം ഇവർ കാതാ ശരിയാ കാന് പാബുക്ക് ഇവ ഓറ്റക്ക് ഓട്ട പിടിച്ചങ്ങ് പോകങ്ങ് ഹ് ഗ്യാസ്ക്കും ശരിയാക്ക ഗ്യാസ് ഓഫീസിലൊക്കെ
ഇത് ഇവർക്ക് നമ്മളെസത്യത്തിനമ്മളെക്കാട്ടിഅഹ്‌ പഠിത്തംഒണ്ട് വേണേ നമ്മളെക്ക കൂടുതൽ ജീവിക്കു അവര്
ആ നമ്മള അതിനന് മുന്നേ ഇപ്പൊ തട്ടിപ്പോ
അഹ്‌ നമ്മുടെഅവസ്ഥവെച്ചിട്ട് മിക്കവാറും അതെസംഭവിക്ക
ആന്ന് അവിടത്തെ അമ്മക്കആണ്ടെ പത്താറുപത് വയസുണ്ട് ഞാൻ കണ്ടിട്ടില്ലച്ചി പ്രായമുള്ള ഞാൻ അന്ന് കണ്ടിച്ച് വണ്ണ ഉള്ള ഇല്ലയ
ആഹ ആണ്ആണ് മ് ചേതുവാകുറഞ്ച് നല്ലഏജ്ഉണ്ട്ആവർക്ക്.
അവരെ കാണുമ്പോ അറിയാം
ആ നിങ്ങടെ ടീച്ചർ ഞാ എക്സാമിൽ കേറൻ വന്നപ്പ ഞാൻവിച്ച് ഈഅമ്മുമ്മഎങ്ങനെ ടൈപ്പിന്റെഎക്സാംചെ ഇത് ഇവരെങ്ങനെ സ്പീഡ് അടിച്ചു തീർക്കന്ന്
പിന്നെ ചാവ് വന്നിട്ട് പറഞ്ഞു ടീച്ചറാന്ന് വിചാരിച്ചപ്പോഞാൻവിചാരിച്ചുഏഹ് ഇത്രയും കളവിയോ
ഇയോഎന്റെപൊന്നുകർത്താ
യോഅവരെകണ്ടപറയത്തില്ലകേട്ടോടീച്ചർഅന്നെന്ന്
കവാടുന്ന അമ്മൂമ്മ താനി അമ്മൂമ്മു
ഇനി എങ്ങനെ സാധിക്കുന്നു
എനിക്കറിയതെ പക്ഷെ അടി പൊട്ട് ഇംഗ്ലീഷ് വായിക്കുന്ന കേക്കണ നീ
അവിടത്തെ ആ പെണ്ണുമ്പുള്ളേക്ക് അക്ഷയ പോലെ ഞങ്ങടെ അവിടെ അക്ഷയക്കൂടാ എല്ലാം ചെയ്യും അവര് ടറ്ററ് ഹോട്ട് ടിക്കറ്റ് എന്തോ ഒന്നുമില്ല എല്ലാം ചെയ്യും. ഇതെല്ലാംകൂടെമെയിണ്ടെജ് ഭയങ്കര കാശാ മക്കളൊന്നും ഇല്ലാട്ടാ
മക്കളൊന്നും ഇല്ലാത്തയാന്നോ
ഇല്ല് മക്കളൊന്നും ഇല്ല
ഓന്നട്ടി ഇത്രയും കാശെന്ത്നഇ വർക്ക്
ആ അതാ അവര് അവിടെപിന്നാച്ച ആൾക്കാര എപ്പോഴും ആള അതുകൊണ്ട് ഇവർക്ക് ഞങ്ങള ഇപ്പ കമ്പ്യൂട്ടറിന്റെ ശ്രദ്ധിക്കാൻ പോലും സമയില്ല
നോക്കത്തുഒന്നൂല്ലേ
ആ ആഹ് ഇവര് വന്ന് വരുമ്പോ ഒന്ന് ചിരിക്കുംപോപിന്നെ നമ്മള് പോവാന്ന് പറയുമ്പം ചില സമയത്ത് അവര് അപ്പഴേ അറിയത്തുള്ളൂ പോവാന്ന് പറയാൻ ചെല്ലുമ്പം
ഹ് വീടും സെന്ററും കൂടാന്നോ
ആ വീട് മറ്റേ കാട്ടമ്പലം ഇല്ലേ ആട്ട് ന്റെ കുറച്ച് ഇപ്പറത്തെങ്ങാണ്ട പക്ഷെ സെന്റർ ഇവരുടെ ആദ്യം ഇവിടൊന്നും അല്ലായിരുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയതാ
ആ ടൈപ്പ് കമ്പ്യൂട്ടർ അടിക്കാന് നീയും ഓരോരുത്തര് ഓരോ സമയത്താണ് കേറ്റുന്നെ
ആഹ എല്ലാരും ഞാൻ രാവിലെ പോകുമ്പോ എല്ലാരും വൈകിട്ടും ഉച്ചക്കൊക്കെ വരുന്നെ അവർക്കാണെങ്കി രാവിലെ അങ്ങ് ചെല്ലണം തുറക്കുമ്പോ ഇത് ചെല്ലാൻ എല്ലാരും ഉച്ചക്ക് ഓരോരുത്തരെ സമയത്തിനല്ലേ ചെല്ലുന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യാ ണ് ഉം
പിന്നെ എന്തു വേറെ എന്തു അച്ഛനാണോ സംസാരിക്കുന്നെ
അല്ലെടെ സീരിയലിന്റെ സൗണ്ട്
ഹ ഹ ഹാ അല്ല അവള് കമന്ന് കെടന്നാണോ റീല് കാണാൻ
ഞാനും ഇന്നലെ കടന്നങ്ങ് ഉറങ്ങിപ്പോയി
അയ്യോ
ഹിഹി പിന്നെ വിളിച്ചപ്പത്തന്നെ
ആ ഒരു ചേച്ചി ഓടി
ചേച്ചിയും ചേച്ചി റീലിലാണ്. ഇന്ന് പിന്നെ കോളൊന്നും ഇല്ല
ഹ് ഹ ഹ അമ്മക്ക് ഇത് തന്നെ ശരണം
ആ അതന്നെ അതേ പറ്റൂ
റീല് കാണാൻ സമയില്ല
ആഹ അതെ ആ ആ ശരി
ക്ക ഉം
ഉ